ഹലോ ആ കേൾക്കണ ആ കേൾക്കണ്ട്
എന്തൊക്കെ
നല്ല വിശേഷം പല്ല് വേദന ഇവിടെ
ഇപ്പം പല്ലുവേ തന്നെ എന്നേ തുടങ്ങിയത്
പല്ലുവേദനഇടക്കിടക്ക് വരുണ്ട് ഇന്റെ പല്ല് ഇപ്പൊ ഒരു ഒന്ന് ഒരു പത്ത് വർഷം മുന്നെ റൂട്ട് കനാൽ ചെയ്തനി
ആ
ഇങ്ങിട്ട് ആ അത് ടോപ്പിട്ട് ട്ടിനിയ ആ ടോപ്പ് ഊരി പോന്ന് ഇപ്പം ഒരു ഒരു മാസം മുന്നേ
ആ
അപ്പൊ ഞാന് മോനെ എതയാലും വല്ലേമോനെ ഓൻ പല്ലിന്റെ ഉള്ളിൽ കൂടെ വേര് ഇറ ഇറങ്ങിന്ഇന്നട്ട് നല്ല വേദന ഉള്ളിലൂടെ രണ്ടുവേരെ ക്കെ വന്നുണോലൊ അപ്പൊ ഒരു ഡോക്ടർ കാണിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങള് കോഴിക്കോട് ഡെന്റൽ കോളേജ് പൊയ്ക്കോളീ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി ഓനെ അവിടെ കാണിക്കലുണ്ടായിനി
അങ്ങനെയാകുമ്പോൾ അന്റതുംഅവിടെ കാണിക്കല്ലേ ഉണ്ടാവുല്ലേ
ഞാൻ ഓനെ കാണിക്കാൻ പോയപ്പ എന്റേതൊന്നുംജസ്റ്റ് കാണിച്ചു നോക്കി അപ്പൊ ഒരു എക്സറ ക്കാൻ പറഞ്ഞു എക്സറേ എടുത്ത് ആ റൂട്ട് കനാലിന് പഴുപ്പ് വന്നണോ നോക്കണം പറഞ്ഞു പത്ത് വർഷം മുന്നെ ചെയ്തതല്ലേ അതിന് ഇൻഫെക്ഷന ഒന്നും വന്നിട്ടില്ലെങ്കില് ഞങ്ങൾ ടോപ്പ് ഇട്ടു തരാംന്ന് പറഞ്ഞു അപ്പൊ അന്നൊക്കെ സ്റ്റീലിന്റെ കവറയെനി ടോപ്പ്
ഇപ്പം പല്ലിന്റെ അതേ കളർ ആായിട്ടുണ്ടല്ല കളറിലാണ് ആ
ഉം അങ്ങനെപ്പട്ടോ അന്ന് അവിടുന്ന് എക്സറേ ഒക്കെ എടുത്തപ്പൊ കൊഴപ്പൊന്നും ഇല്ലന്ന് പിന്നെ ഓല് അവിടെ എഴുതി കൊടുത്ത് ഞാൻ പൊന്ന്ണ് പോസ്റ്റ് കാർഡ് വഴി വരും വൈ വരും എന്ന ഡേറ്റ് ഒക്കെ ഉ ആവിടെ അങ്ങനെയൊക്കെയാണ് പിന്നെപൈസക്ക് കുറവുണ്ട് പ്രൈവറ്റി പല്ല് ഡോക്ടറെ കാണിക്കാൻ പോയാൽ നല്ല പൈസ അല്ലേ
അവരു സംഖ്യയണ് കൊണ്ട് പോകണം പ്രൈവറ്റ്ക്ക് ഞാനത് മടി മടി
ഞാൻ ഈ പല്ല് പത്ത് വർഷം മുന്നേ ചെയ്തതാ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ ആയിരുന്നു
അന്നന്നെ ഉം ഇപ്പൊ കവർ ഇടണമെങ്കി തന്നെ വേണം മൂവായിരം മൂവായിരത്തിൻ്റെ മേലെ
ഇവിടീം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും പറഞ്ഞിനു മ്മ്മ് അതിനു
എടെ എങ്ങനെ എങ്ങനെ എവിടന്ന് ഇത്രയും ദൂരത്തുന്ന് എങ്ങനെയാ ഈ പോവല്
ഞാൻ ബസ്സന് പോവും ഞങ്ങള നാട്ടീന്ന് ബസ്സ് നേരിട്ടുണ്ട് അങ്ങോട്ട്
ആ അവിടന്ന്ല്ലേ എന്റെ സ്വന്തം വീട്ട്ന്ന്
ഇതിലെ പോവും എട്ട് എട്ട് മണിയാകുമ്പോഴത്തേന് അവിടെ എത്തണം ഓ പി ടൈം എട്ട് മണിയാണ്
തന്നെ
ഉം പിന്നെ നമ്മക്ക് ഡേറ്റ് തരും ഒല് ഓരോന്ന ഷെന നല്ല നീറ്റാണ് നല്ല വൃ വൃത്തിയാണ് കാര്യങ്ങള് പിന്നെ നമ്മള ഒരു ഡോക്ടറ് ഏറ്റെടുത്താല് ആ പല്ലിന്റെ ഫുള്ള് ക്ലിയർ ആയി ആ ഡോക്റ് മാറോള്ളൂ എടക്ക് വേറെ ഡോക്ടേഴ്സ് ഒന്നും വരൂല
ഏഹ് അങ്ങനെയൊക്കെയ
ഇപ്പൊ ഒരു ഡോക്ടർ നമ്മള് അടക്കാന് ഫസ്റ്റ് പോയി പിന്നെ ആ ഡോക്ടറിന്റെ സൗകര്യത്തിന് അനുസരിച്ച് നമുക്ക് ഡേറ്റ് പിന്നെ തരിക പിന്നെ അതിൽ എന്തെങ്കിലും ഓൽക്ക് എന്തെങ്കിലും എമർജൻസി ലീവോ അങ്ങനെ എന്തെങ്കിലും വന്ന ഓല് നമ്മുക്ക് തലേന്ന് വിളിക്കും നിങ്ങള് വരാൻ പറഞ്ഞത് നിങ്ങള് വരണ്ട ഡോക്ടർ ലീവ് ആണ്
മെഡിക്കൽ കോളേജ്ന്നുംല്ലേ പ്രൈവറ്റ് പ്രൈവറ്റ് ട്ടിണ്ടതേ മാതിരില്ലേ
ഉം നല് ഒരു കുഴപ്പുല്ലെങ്കി രണ്ട് മൂന്ന് പോ മൂന്ന് പ്രാവശ്യം പോയാല് പല്ലിന്റെ അടവ് തീരും-
എനിക്ക് പല്ല് എടുക്കാനാണ് പക്ഷേ എനിക്ക് തൈറോയ്ഡ് ഇണ്ടായതോണ്ടെയ് അഒക്കെ ചെക്ക് ചെയ്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ
ആഹ അങ്ങനണ്ട് ഷുഗർ ഒക്കെണ്ട് ഇവിടെമ്മാക്ക് ഷുഗർ ഉണ്ടായിട്ട് പല്ല് പറിച്ചില്ലല്ലോ ഉമ്മ രണ്ട് പ്രാവശ്യം കാണിച്ച് ഷുഗർ കൊറക്കാൻ നോക്കിട്ട് കൊറയണില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു പിന്നെ ബ്ലോക്കുണ്ട് ക്ഷെ മ്മാക്ക് ഇപ്പ ഷുഗർ നോർമലാ അപ്പ ഉമ്മാക്ക് ഗുളിക കുടിക്കുമ്പോ ഷുഗർ നൂറ്റി അമ്പത് അത്രൊക്കെ വ പക്ഷെമ്മ എല്ലാം കഴിക്കലുണ്ട് മധുരട്ടൊക്കെ കഴിക്കലുണ്ട്
ആഹ് മധുരട്ട കഴിക്കും
ഇന്നൊക്കെ പായസൊക്കെ രണ്ട് ഗ്ലാസ്‌ തൊട്‌ച്
ഉം
ന്നണ് ഒക്കെ തിന്നണ് ഇ മിഠായിൊക്കെ കൊണ്ടന്നാലൊക്കെ അതൊക്കെ തിന്ന
മോന്റെ റിസൾട്ട് പറഞ്ഞില്ലല്ലോ ഓൻ പാസ്സായിന്ട്ടോ പ്ലസ് ടു ആഹ് ആഹ് ഞ്ഞമ്മളത് പറയാൻ മറന്നിട്ട്ണ്ടായിരുന്നു അത്യാവശ്യം തെര ക്കേട്ല്ലാത്ത മാർക്ക്ണ്ട് രണ്ട് രണ്ടു പേരുടേതുംപാടെ എട്ത്തതല്ലേ
ഓന് കോമേഴ്‌സോ
ഹ്യുമാനിറ്റീസ്
ഹ്യൂമന്റിസല്ലേ
ഉം എന്നിട്ട് ഇമ്മ മധുരം കഴിക്കണേന് മ്മാക്ക് കൊഴപ്പൊന്നുല്ല
ഉം ഇമ്മാക്ക് അയിന്റെയെടേല് ന്നാള് ചക്കൊക്കെ തിന്നിട്ട് ഒന്ന് ഷുഗർ കൂടിനി
ഇല്ലോ ഷുഗർ കൂടുന്നുണ്ട്ട്ടോ അഹ് ഇന്റെമ്മ ഉം ഈ മഞ്ഞപ്പഴങ്ങൾ ഏത് കഴി ച്ചാലും നേന്ത്രപ്പഴം പിന്നെ ആഹ് അതൊക്കെ കഴിച്ചാല് മഞ്ഞള്ള പഴങ്ങൾ ഏത് കഴിച്ചാലും ഷുഗർ കൂട്ണ്‌ണ്ട്
ആ ത് ഇത് പിന്നെതൊന്നും നോക്കൂല ഏതാലും മരിക്ക ക്കണലോന്നിയ അങ്ങനോക്കെ തിന്നു അങ്ങനെ കണ്ട്രോളൊന്നു ചെയ്യൂല പിന്നെ ചോറ് തിന്നുല നമ്മള സാധാ ചോറ് തിന്നൂല
മേ മേ
എനിക്ക് തോന്നണേ അത് പറ്റേ ഒഴിവാ ക്കിട്ടാണ് അയിന് ഷുഗർ കൊറഞ്ഞ് ബാലൻസ്യ്ത് പോണന്ന് തോന്നണ്‌
അതന്നെയാണ് നമ്മള് ഞ ഞ ഞാനെ ക്കെ ഇപ്പോ ഷു ചോറിൻ്റെ അളവ് കൊറച്ചിട്ട്ണ്ട് ചോറിന്റ അളവ് കുറച്ചൊക്കാണ്. അവോണ്ടേന്നെ ഇപ്പോ ഒരു വിധാള്ക്കാ കാരണ ആള്ക്കാരൊക്കെ പറയ്ണ്ട് കൊറച്ച് മെലിഞ്ഞ്ണല്ലോ മെലിഞ്ഞ്ണ്‌ നമുക്കത് കേൾക്ക്‌ണന്നെ സ്തോഷാണ് സന്തോഷമാണ്
ആഹ് ചോ ചോറെ ഭയങ്കര വില്ലനാണെന്ന പറയണെ
ഉം അത് മധ് മധ്ര മധ്രമില്ലാത്ത പഞ്ചസാരന്ന പറയ്ണത്
ഉം
ഒരിപ്പോ ഒരു ചാനലിണ്ട് അയിനെക്കുറിച്ച് എത്ത മൈഷുഗർ ക്ലിനിക്ക് ആണ്‌റ്ഞ്ഞാണ്ട് ഞാനയിന്റെ ഒരങ്ങനെ ഷോർട്ട് വീഡിയോ ഇങ്ങനെ കണ്ട് പോകും അതില് അതിലുണ്ട് പറയുന്നു, മധുരമില്ലാത്ത പഞ്ചസാര
എന്റെ അമ്മയെ കാണിക്കണഡോക്ടറേ ഞാനന്ന് വിളിച്ച ഞാൻ പറഞ്ഞിലെ അന്നു പോയി എന്ന്
ആ
എന്താണ്
ആഹ
അതേപോലെ ടെൻഷൻ ഉ ണ്ടാവാൻ പാടില്ല.
ആ ടെൻഷൻ ഉണ്ടായൽ ഷുഗറും, തൈറോയിഡും, പ്രഷറും, ഒക്കെ കയറും. ഇപ്പന്താ പ്രശ്നം? ഇപ്പൊക്കെ നോർമലായിലെ.
നോർമലായാലും ആങ്ങള മുണ്ടൂല
ഒരാ ഒ ഒരാളോ, അതോ രണ്ടാളോ?
ഒരാള്, വലിയ ആൾക്ക് കുഴപ്പൊന്നുല്ല.
ആ, അപ്പ ആ ആ ഒരു അടങ്ങേറാക്കാരം ഉമ്മാക്ക്
വന്നാ മുണ്ടൂല, ഓളെ കുട്ടിവന്നാൾ അവിടക്ക് പോയി പറഞ്ഞു. ഞങ്ങള് പോകൂല, മാമ്മ ഞങ്ങളോട് മുണ്ടൂലന്നൊക്കെ പറഞ്ഞഞർഞ്. അപ്പക്കാണെങ്കിലും ഓളെ കുട്ടിനെ, ഓളീം കുട്ടീനേം - ഭയങ്കര ജീവന, ഒരു മോനല്ലേ ഉള്ളൂ അവിടെ, പിന്നെ പെൺകുട്ടികൾ രണ്ടാളും കല്യാണം കഴിഞ്. പോയി, ഒരാളിപ്പോ ബാംഗ്ളൂരാണ് ഓളെ പുതിയാപിളാന്റെ അടുത്താണ്. ഓൾ വരലന്നെല്ല ഒരു നാത്തൂനെ ഇബൽക്ക എനിക്ക് നേരം പോകാൻ ബലന്നെ ള്ളൂ ഓള മോളെ ഇമ്മന്നെ പറ എന്റെ മോളെക്കാളു ഇഷ് ഇപ്പൊ എനിക്ക് ഓളെ ക്കെ ഒരു പത്ത് പ്രാവശ്യം വിളി രണ്ടു ദിവസം നിൽക്കുമ്പോൾതന്നെ ഇങ്ങട് തെരഞ്ഞു വരും. ദൂരം നമുക്ക് പ്രശ്നല്ല. എത്ര ലോങ്ങാണ്. അപ്പോൾ അവള് പറയാത ഓന്റെ, അതൊക്കെന്നെ പ്രശ്നം. പറയാതെ പോയതു, -
എന്താപ്പ ചെയ്യണ്. ഉ, അതെള്ളു ഇനിയിപ്പോ ആങ്ങളക്കൊന്ന്, - ആ അരിഞ്ഞു കൊടുക്കുക തന്നെ നല്ലതേ അത്- ഇതാനും കൈയല്ലേ കഴിഞ്ഞു
ഓൾ ചതിച്ച കാരണമാണ്
ആഹ അത് നമ്മള് ഏറ്റവും സ്നേഹിച്ചവർ ഇങ്ങനെ ചെയ് - ചെയ്യും
ഏ ഞങ്ങളെക്കാള്ും പിന്നെ ഓൾക്ക ആക്സിഡന്റ് ഒക്കെ പറ്റ പറ്റിയതല്ല നോ അപ്പൊ ഓളൊരു ധിക കെയറിങ് നീ അവക്ക് രണ്ടാക്കും ഞങ്ങളല്ലും ഞങ്ങള രണ്ട് പെൺകുട്ടികളെല്ല ഓളെ ഇഷ്ടം ഓല ഭാര്യമാർ
ഭാര്യമാർക്ക് വാങ്ങണ സാധനം ഓൾക്ക് വാങ്ങണം ഉം എന്താ പറയണ അത് വാങ്ങി കൊടുക്കലേ
ഓള് ന്നെ അങ്ങനെയാണ് ചെയ്തപ്പോള് അങ്ങനെ ഞാന് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ അമ്മക്ക് ഷുഗറ് ഫാസ്റ്റിങ്ങില് എത്രപ്പ
ആഹ ഭക്ഷണം കഴിച്ചിട്ടോ ആ അതന്നെയാണ് അതന്നെയാണ് ഇവിടെ കുഞ്ഞാപ്പൊല സംഭവിക്കണതേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ ശുഭം ഷുഗർ നലൊണ്ട് എണം കഴിച്ചിട്ട് ശുഗർ കുറവും
അത് ഭക്ഷണത്തിന്നല്ലല്ലോ ടെൻഷൻ ഇണ്ട് അപ്പൊ സാറി ഇന്നോട്ഞ്ഞേ നിങ്ങ ആാരോചിച്ച ഞാൻ മോളാണ് നിങ്ങള ഒന്ന ചിന്തിച്ചു വെക്കി അങ്ങനെ വരാൻ പാടില്ലല്ലോ പറ
ഉം
ആ അപ്പൊ ഉമമാക്ക് കാര്യതായിട്ട് എന്തോ ടെൻഷൻ ഉണ്ട് അപ്പ ഞാൻ പറ
അത അല്ല ഇപ്പിട്ട് എ ക്കെ പിന്നെ രാത്രി ഇൻസുലിന് പന്ത്രണ്ട് രാവിലെ പ പ വക്കറ്റേ രാവിലെ പന്ത്രണ്ടും രാത്രി പത്തു ആരുന്നു ഇപ്പൊ നേരെ തിരിച്ചാക്കീ ഇൻസുലിൻ വെക്കണത് ഷുഗർ അങ്ങനെയായിട്ട്
ഏഹ്
ഹലോ
ആഹ കേൾക്കണില്ലേ പറയ്
ആ ആഹ് എന്താരണങ്ങള് ഇൻസുലിന്
ഇൻസുലിൻ രാത്രി പത്തേന് വെച്ചീര്നത് രാവിലെ പന്ത്രണ്ടോ ഇപ്പൊ നേരെ തിരിച്ച രാത്രികത്ത് പന്ത്രണ്ട് പന്ത്രണ്ടും രാവിലെ പത്തും ആക്കിയിട്ടുണ്ട് ഇപ്പം
ആ ആ
ഷുഗർ ഇല്ലാ മൂപ്പർക്ക്
ആ അപ്പൊ അത് വേറെ എന്തെങ്കി ശരീരത്തിുള്ള ഹോർമോണിന്റെ എന്തെങ്കി ഇതിയ്കാരം ന്നാ
അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇപ്പം കിഡ്നിന്റെ ഡോക്ടറേല്ലേ കാണിക്കണത്
ആ അത് ക്റിയാറ്റിന്റെ അളവിലും പ്രശ്നം വരുന്നല്ലേ ആ
അങ്ങിനെയൊക്കെയാണ് എത്രയൊക്കെണ്ടായിരുന്നു എത്ര എത്ര എത്ര എത്ര എത്ര പോയിന്റ് ആയ്ന് ആന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടൊന്ന് പറയോണ്ടിട്ട്
ആ ഞാൻ നോക്കണ്ട് പക്ഷെ ഒരു ഡോക്ടറെ ആരോ പറഞ്ഞോടുത്തൊരു ഡോക്ടറെ കണ്ടാരേ പിന്നെ റെഡിയായി പറ്റെ ഞങ്ങൾ ആകെ പേട്ച്ചീനി ഇപ്പാക്ക് നടക്കാ നൊന്നും കഴിയുലേനി ചെരിഞ്ഞൊക്കെ നടക്കാ ഇപ്പോളും ആ നടത്തത്തിലൊരു ഇതൊക്കെ ഒന്നാണ് മൂത്ര ഒഴി ഒരു ദിവസം എത്ര പ്രാവശ്യാ മൂത്ര ഒഴിക്കാൻ എണീക്കുമ്പോത്തിന് മൂത്രൊക്കെ പോവേനി ഉം
ങും ഉം ഒറക്കം വരുന്നുണ്ടോ ഉ
ഉം ഇന്നലത്തെ ഓരോ തെരക്കിലൊക്കെ നേരം വെയ്കീണ് കെട്ക്കാണ് ആ എന്നാ ശരി ഓക്കെ